ഹലോ
ഹലോ ഗുഡ് മോർണിംഗ്.
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ.
ആ കേൾക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്.
ആഹ് ഉം നമസ്കാരം നല്ല വിശേഷങ്ങളാണ് എന്തോ ഒണ്ട് വിശേഷങ്ങളവിടെ.
നല്ല വിശേഷം.
മഴ ഉണ്ടോ?
ആഹ് നല്ല മഴ ഇപ്പ ഇല്ല. രാത്രിയിൽ ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു
ഉം നമുക്ക് അതുപോലെ രാത്രി നല്ല മഴയായിരുന്നു. രാവിലെ ആയപ്പം കൊഴപ്പമില്ല. പിന്നെ പഠിക്കുന്ന ആളാന്നോ പഠിക്കുന്ന ആളാന്നോ.
അ പട്ത്തം കഴിഞ്ഞ
ജോലിയൊക്കെ നോക്കുന്നോ
ആഹ് ഇപ്പം ഞാൻ പ്രസവിച്ചിട്ട് ഇപ്പം മൂന്ന് മാസം
ആയതേ ഉള്ളൂ. ഓ അപ്പൊ കുഞ്ഞു വാവയോ? തെർളോകഞ്ഞ് തെരക്കാമ്മന്തെ
ആ ആഹ് തെരക്കില.
അന്റെ ഏതൊക്കെ കഴിഞ്ഞാ ഉം ഉം അന്ന നമുക്ക് പ്രത്യേക കുളീം അങ്ങനെ വെയ്ത് വെള്ളം പിന്നെ കഴിഞ്ഞ് മരുന്ന് ഓർക്കുമ്പോഴേ ഇപ്പഴും പേടിയ നമ്മക്ക് ആ ചൂടു വെള്ളെക്കെ വെച്ച് അവരിങ്ങനെ വന്ന് പൊറത്തല്ലാം മസാജ് ചെയ്തൊക്കെ തരുവല്ലെ
അതെ അതെ ഞാനിവിടെ എന്താ ആയുർവേദ ഒരു ട്രീറ്റ്മെന്റെണ്ടല്ലോ പ്രസവരക്ഷ എന്ന് പറഞ്ഞ്
ആ ഹാ ഹാ അവിടെണോ?
അവിടെയാ പോയേ ട്രീറ്റ്മെന്റിന്
എടാ അതെ എങ്ങനാണ്. അയിന്റെ പ്രോസസ് ഒക്കെ നമ്മള് ഡെയിലി പൈസ കൊടുക്കണോ?
നമ്മളത് ഓരോ പാക്കേജ എന്താ ഇത് ഓരോ ഇത്ര ദിവസത്തെ ഇത്ര എമൗണ്ട് പാക്കേജ് ഓരോ പാക്കെജായിട്ടാ.
ആഹ് ഹാ ഹ ഹ ആ പ്പൊന്ന് ചെലര് പതിനഞ്ച് സം എടുക്കും ചെലര് മുപ്പത് സം എടുക്കും. അങ്ങനെയല്ലേ?
അ ആഹ് ചെലവര് ആ ചെലപ്പോ ചെലര് ഒരാഴ്ച ചെലപ്പം പത്തൂസം രണ്ടാഴ്ച അല്ലെങ്കി ഒരു മാസം അങ്ങനെ ഓരോര് പാക്കേജ അപ്പോ അവരോരുടെ ഇഷ് ഷ്ടന്സരിച്ച് ഏത് പാക്കേജാന്ന് വെച്ചാ അത് തെരഞ്ഞെട്ത്ത്ട്ട്
ആങ്ങനെച്ചെ ഓ അങ്ങനെ അങ്ങനെ പൈസ കൊടുക്കും അത് ച്ച ച്ചാ പിന്നെ ഫുഡും പിന്നീകുഞ്ഞിനെ സംരക്ഷണം അമ്മയെ സംരക്ഷ്
ആഹ് ഫുഡ് ഫുഡ് അവര് രാവിലെ ഉച്ചക്കു രാത്രിയിലു എല്ലാം ഫുഡ് അവര് തരും പിന്നെ ആം അയിൻ്റെ നമ്മൾ കഴിക്കാനുള്ള മരുന്നുകൾ അവര് തരും. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കെക്ക അവര് ചെയ്യും
ഓഹ് അന്ന്ട്ട് അന്നിട്ട് ഉം അമ്മടെ വീട്ടീന്ന് പിന്നെ വേറ ആരും വരേണ്ടല്ലേ
നമ്മടെ നമുക്ക് തന്നെ പോറ്റയ്ക്ക് പോണോങ്കി അങ്ങനെ പോകാം. പിന്നെ നമ്മടെ കൂടെ രാളെ കൊണ്ടു പോണോങ്കില് കൊണ്ടോകാം. ആ അവർക്ക് എക്സ്ട്രാ പേയ്മെൻറ് കൊടുക്കണം പൈസ കൊടുക്കണം.
ആഹ് അവര്ക്ക് നമ്മള് ആഹ് ആഹ് പ്പ അമ്മടെ അമ്മയെങ്കുടെ കൊണ്ടു പോവാന്നെങ്കി അതിന്റെ പൈസ് ചെലൂട നമ്മള് കൊടു റണ ഓ അത് പിന്നെ അങ്ങനല്ലേ അവര് ഫ്രീ ആയിട്ട് നടത്ത്ന്നെയല്ലല്ലേ. പക്ഷെ എന്നിട്ട് നല്ലൊരു നല്ലൊരു കാര്യാണ് ഇപ്പ ഒരുപാട് നമ്മള് കേ ട്ടിട്ടുണ്ട് പ്രസവം കഴിഞ്ഞു കുഞ്ഞിനെ അമ്മേ നോക്കാൻ ആളില്ല ഇപ്പൊ അമ്മമാർക്ക് വയ്യാത്തവര് കാണും. ജോലിക്ക് വന്നവര് കാണും ഉം.
ക്കിണങ്കിലെ കൈക് വയ്യായിരുന്നു അപ്പോ കൈ ആണെങ്കി പൊ ക്കാനും താക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പ അത് ഇ കോളേജിലെല്ലാം കൊണ്ടുപോയി അതിനെ ട്രീറ്റ്മെൻറ്ക്കെ ചെയ്ത് അതെല്ലാ ഓക്കെ ആക്കി അതെല്ലാം ശരിയാക്കി അപ്പം ആ പ്പോ ആണെങ്കി ൻ്റെ എൻ്റെ പ്രസവം കഴിഞ്ഞപ്പത്തേക്കും എന്നെ നോക്കാനുള്ള ഒരു അത് ഇല്ല ആഹ് ആഹ് അപ്പൊ അതെ അതുകൊണ്ട് അങ്ങനെ പോകാന്ന് തീരുമാനിച്ച അങ്ങനെ പോയത.
ഓഹ്
അപ്പ അതാണ് ഏറ്റവും നല്ലത് ആദ്യത്തതാ.
ആഹ് എന്നിട്ട് ഭയങ്കരായിട്ട് നമ്മള് കെയറൊക്കെ കൊടുക്കുന്നെല്ലേ.
ആഹ് ആഹ് അപ്പ അതാകുമ്പം, അതാകുമ്പോ നമുക്കും നല്ലതാ നമ്മുടെ വീട്ടുകാർക്കും വലിയ പാടി
ആഹ് പാടില്ല പൈസയും കൊടുത്താ മതിയല്ലേ ഒരു ദിവസം ഏകദേശം അമ്മയേം കുഞ്ഞിനേയും കൂട നോക്കുന്നതിന് എത്ര രൂപയാവും?
ആ ഓരോ ഓരോ പാക്ക് പല ഇതും പല പാക്കേജായിട്ടാ അത് എൻ്റെ ഒരു എൻ്റെ ഇരുവത് രുവായി ഞാന് ഒരാഴ്ചത്തെ പാക്കേജാ എടുത്തത്.
ആ ഹ ഹ ഹ
അപ്പോ ഇരുപതിനായിരം രൂപ അടുപ്പിച്ചായി
തനിക്ക് സ് നോർമൽ ഡെലിവറി ആയിരുന്നോ?
അല്ല സീസെക്ഷനായിര്ന്ന്. സിസേറിയനായിര്ന്ന്.
ആഹ് ഞാൻ ആലോചിക്കുവാ എന്റെ, എന്റെ ഞാനൊക്കെ പ്രസവിച്ച സമയത്ത് എന്റെ അമ്മയ്ക്ക്. യൂട്രസക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ സർജറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയാണ്.
ഓ
ആ അന്നൊന്നും ഇങ്ങനത്തുള്ള ഈ പാക്കേജൊന്നും ഇല്ല അന്ന് പിന്നെ വേറൊരു സഹായത്തിന് ഒരു അമ്മയും കൂടെ വന്ന് പിന്നെ അച്ഛനും
ആ പണ്ടൊക്കെ അങ്ങ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ പണ്ടൊക്കെ വീട്ടി പറ്റി വീ വീട്ടില് വീട്ടിലാരക്കും വീട്ടിലൊള്ളോർക്ക് പറ്റാതായെങ്കി
ആഹ് സഹായത്തിന് ഇപ്പൊ അങ്ങനെ ഈ, ഈ പ്രസവത്തിന്റെ കാര്യത്തിന് നോക്കാനുള്ള ആൾക്കാരെ കിട്ടാനേ ഇല്ല ഭയ അവർക്ക് ഇപ്പ ഭയങ്കര ഡിമാൻഡ് ആണിപ്പോ പൈസ പൈസേം കൊടുക്കണം പക്ഷെ അത്ര കെയറായിട്ട് നോക്കത്തൂല്ല.
ആ അത്ര കെയറായിട്ട് നോക്കത്തൂല്ല ഒരു എന്താ പറയാ ഒരു നാ ഇപ്പ നാപ്പത് ദെവസൊക്കെ നിക്കുന്നേനക്ക തന്നെ നാപ്പതിനായിരം അമ്പയിനായിരം ഒക്ക കൊടുക്കണം.
ആഹ് അന്ന് നമുക്ക് അനുഭവണ്ട് എന്റെത് ചേച്ചിടെ വീട്ടില് ചേച്ചീടെ മോള് പ്രസവിച്ച്.
ഇവിടെ, ഇവിടെൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടും ഡെലിവ പ്രസവം കഴിഞ്ഞിട്ട് കെടക്കാ അപ്പൊ അവൾ അവളെ വീട്ടില് ആളിനെ നിർത്തിയാണ് ഇപ്പ നോക്കു നിക്കുന്നേ അപ്പോഴ്ണ്ട് നാപ്പത്, നാപ്പത് ദിവസത്തേക്ക് അമ്പതിനായിരന്റുവേണ് അന്ന് പറഞ്ഞത്.
ആ അത്രേക്ക ആവും.
അത്രക്കെ ആവും. അപ്പൊ അതിലും നല്ലത് ഇതാ ഇതാകുമ്പം നമുക്ക് നമുക്ക് വീട്ട
ഫുഡൊന്നും വെച്ചു തരത്തൂല്ല. ഈ അവരെ ഫുഡൊന്നും വെച്ച് തരത്തി ല്ല നമ്മൾ അവർക്കൂടെ ഫുഡൊക്കെ ഒരുക്കി കൊടുക്ക പിന്നെ അവര്, അവര് നോക്കുന്നെന്ന് പറഞ്ഞ. കുഞ്ഞിനേം അമ്മയേം നോക്കും പിന്നെ അവരെ തുണിയൊക്കെ കഴുവും അതൊക്കെ
ആഹ് അതൊക്കെള്ളു അപ്പൊ എന്റെ അഭി അഭിപ്രായത്തി ഇതാണ് നല്ലത് ഇപ്പൊ നമുക്ക് തുണി വാഷ് ചെയ്ത് തരണോങ്കിലും നമ്മളിപ്പോ അവിടെ പോയി നി നിക്കോലോ നമ്മള് ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് അപ്പൊ ഹോസ്പി പിറ്റലിൽ അപ്പൊ അവിടെ ചെന്ന് നിക്കുമ്പോ നമ്മക്കിപ്പൊ തുണി വാഷേയ്ത് തരണോങ്കിലും നമ്മള് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്താ മതി അറൂന്നൂറ് രൂപ കൊടുത്താ മതി. ഡെയിലി ഒരു വട്ടം കഴുകി തരുന്നതിന് അറുന്നൂറ് രൂപ അങ്ങനെ പൈസ കൊടുത്താൽ
എടാ ഒരു ഒറ്റ പ്രാവശ്യം കഴിവുന്നതിന് അറുന്നൂറ് അല്ലാതെ ഒരു ദിവസത്തെ മൊത്തം അല്ലല്ലേ.
ആഹ് ഒരു ദിവസത്തെ.
ആഹ് ഒരു ദിവസത്തെ ആഹ് ശെരി, ശെരി അതൊന്നും കൊഴപ്പല്ല.
ആ അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെയും ചെയ്തു തരും അപ്പൊ പിന്നെ കൊഴപ്പൊന്നൂല്ല നമുക്ക് കറക്റ്റ്. നമ്മള അവിടെ ചെന്ന് നിന്നാ മാത്രം മതി നമുക്ക് നമ്മൾക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് അവര് ചെയ്യും നമുക്ക്, നമുക്ക് ചെയ്യേ തരേണ്ടുന്ന മരുന്നുകളൊ അവര്തന്നെ ഡോ, ഡോക്ടർ തന്നെ ഡോക്ടർ തന്നെ, അവിടെ
ട്രെയിനിങ് കിട്ടിയ ആൾക്കാരായിരിക്കും അവരല്ലേ. ആയിരിക്കില്ല, ഇതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണമായിരിക്കുല്ലോ നടത്തുന്നെ ആഹ്.
ആഹ് ആം ഓ അവരിങ്ങനെ എന്താ അവരൊരു പഠിച്ചിട്ടുള്ള വരാന്നെ. ആയുർവേദത്തിന്റെ ഇത് പഠിച്ചിട്ട് അവര് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട്. ഇട്ടൊരു സംഭവവാണ് ആഹ് എന്നി ട്ട് അതില് കുറച്ച് സ്റ്റാഫുകളെയൊക്കെ. നിർത്തിയിട്ട് അവര് ഇത് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് അവിടെ നിക്കുന്നത്. ആഹ് അപ്പം നമ്മള് നമുക്ക് ഫുഡും അവിടെ അയിന് അവിടെ കുക്കിംഗിനും ആളുണ്ട് പ്രത്യേകം. നമുക്ക് കുക്ക് ചെയിത സമയത്തിന്
ത്തിൽ പിന്നെ പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെടാ നമ്മള്. ആഹ് സാനം ഈ കു അമ്മയും കുഞ്ഞിനെയും കാണാനൊക്കെ ആൾക്കാർക്കൊക്കെ വരാൻ പറ്റുവോ അവിടെ.
അവിടെ വന്ന് കാണണമെങ്കിൽ അതു വരാൻ പറ്റു.
ആഹ് അത് പിന്നെ.
ആഹ് ആഹ് വീട് പോലെ തന്നെ നമുക്കത് ഏറ്റവും നല്ലത് അതാവുമ്പോ നമുക്കിപ്പം നമ്മളിപ്പോ അവിടെ കിടക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മള് ഇപ്പൊ. ഇപ്പൊ ആർക്കേലും വന്നു കാണണമെങ്കിൽ വന്ന് കാണാം, എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാം. പിന്നെ നൈറ്റ് മാത്രം അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എന്നേയുള്ളൂ. നൈറ്റ്‌ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല.
ആഹ് അത് പിന്നെ നല്ല കാര്യല്ലേ പിന്നെ വരുന്നൊരല്ലാരൂടി അവിടെ കിടന്നാ അത് ബുദ്ധിമുട്ടല്ലേ
അത് ബുദ്ധിമുട്ടായി ഇതിപ്പോ വരാം നമ്മള്. ഇപ്പൊരു നമ്മളിപ്പോ ഒരു പ്രസവിച്ചു കിടക്കുന്ന ഒരു വീട്ടിൽ പോകത്തില്ലേ, കൊച്ചിനെയും തള്ളയും കാണാൻ. പോകാം കാണാം സംസാരിക്കാം പോ പോരുക, തിരിച്ചു പോകാം അങ്ങനെ.
ആഹ് ആഹ് അതൊക്കെ നല്ലൊരു കാര്യമാണ് പക്ഷെ ഞാനിങ്ങനെ പോയാ ആരേ അനുഭവം കേട്ടിട്ടില്ല, ഇങ്ങനൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടായി.
ആഹ് ആഹ് ആഹ് ആഹ് എന്റെ എന്റെ അഭിപ്രായത്തിന്റെ. ഞാന് പോയത് നന്നായെന്ന് എനിക്ക് തോന്നുന്നു.
ആഹ് സത്യമാണ്.
ആഹ് അതാവുമ്പോ അതാവുമ്പോ നമ്മടെ, ആഹ് അതാവുമ്പോ നമുക്ക്. കറക്റ്റ് സമയത്തിന് ഫുഡ് കൊണ്ട് തരും നമുക്ക് ഓയിൽ മസാജ നമുക്ക് എന്താ നമുക്ക് തല ഹെഡ് മസാജ്. ബോഡി മസാജ് എല്ലാ ഒണ്ട്, അപ്പൊ അതിൽ ആഹ് നമുക്ക്. നമുക്ക് എന്താണ് അവർ നല്ല മുടി നല്ല മസാജ് ചെയ്ത് തരും രും നമുക്ക് എണ്ണ തേച്ചു നമ്മ ബ് എണ്ണ തേച്ച് നമ്മള് കടത്തിയിരിക്കും കുറേ നേരം എണ്ണ പിടിക്കാന് എന്നിട്ട് ആഹ് എണ്ണ പിടി ക്യാനുണ്ട് പിന്നെ നമുക്ക് എന്താ ഒരു കുഴമ്പും ഈ ഇതി്ന്റൊക്കെ കുഴമ്പും ഉ ഉണ്ടാലോ, ആഹ് ആഹ് കുഴമ്പ് ഒക്കെ തോ കുഴമ്പൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഇട്ട്. പിന്നെ നമുക്ക് മുഖത്തൊക്കെ ചെറിയൊരു ഫേഷ്യൽ ഒക്കെ ചെയ്ത്. പിന്നെ തലമുടിയിലൊക്കെ മസാജൊക്കെ ചെയ്ത് നമ്മള് വേദയുള്ള
ആഹ് വേദവെള്ളത്തിൽ കുളിപ്പിക്കും. ആഹ് അല്ലെ ഇത്രയും എമൗണ്ട് അല്ലെയുള്ളൂ സാധാരണ നമ്മള് ഈ സാധനങ്ങൾ ഇത്രയും. വീട്ടിൽ മേടിക്കണം തന്നെ നല്ലൊരു പൈസയാവും.
ആഹ് അപ്പൊ എല്ലാ അതെല്ലാം വെച്ച് നോക്ക ക്കുമ്പോ നമ്മള് നമ്മുടെ വീട്ടില് സാധനങ്ങള് മേടിച്ചാ ആളിനെ നിർത്ത ത്തി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്ററാണ് ഇതെന്ന് ഏറ്റവും നല്ലതാണ് എനിക്ക്.
സത്യാണ് ന്നിട്ട് നമ്മുടെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസ അനുസരിച്ച് വേണമെങ്കിൽ ഉം രണ്ടു മാസം വേണമെങ്കിലും നിക്കല്ലേ.
നിക്കാൻ പറ്റും, അതാകുമ്പോ നമുക്ക് നമ്മടെ. നമ്മൾ രാവിലെ വന്ന് കുഞ്ഞെ അവര് കൊണ്ടുപോയി അവര് കുളിപ്പിച്ച് കൊണ്ടുത്തരും പിന്നെ നമ്മള് കൊണ്ടുപോയി നമ്മുടെ ഏഹ് നമുക്ക് ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ
ആഹ് ചെയ്ത
നമ്മളെ കുളിപ്പിച്ച് പിന്നെ നമ്മള് കുളിച്ചിട്ട് വരുമ്പോത്തേക്കും നമുക്ക് പാല് കാച്ചിക്കൊണ്ട് തരും പിന്നെ ഡോ ആഹ് പിന്നെ ഡോക്ടറ് തന്നെ എന്താ മരുന്നൊക്കെ ഒണ്ടാക്കും നമ്മള് കഴിക്കേണ്ടുന്ന മരുന്നുകളുണ്ട് ആഹ് റൂമിൽ വന്ന് അവര് നമ്മളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ക്ക സംസാരിക്കും എല്ലാം ചോദിക്കും നമുക്ക് എന്തെങ്കിലുവൊ
ഞാനിങ്ങനത്തുള്ള സ്ഥാപനങ്ങള് നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ടടാ ഇതെന്താണ് ഇങ്ങനെ എന്നൊന്നും അറിയത്തില്ല നമ്മള് കണ്ടിട്ടുണ്ട് ഇത്രേ
ആഹ് നമ്മളിങ്ങനെ നമുക്കുള്ള നമുക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്ക ക്കുമ്പം നമ്മളിപ്പ നമുക്ക് ഏഹ് നമു പ്പാദ്യത്തെ ഡേ പ്രസവൊക്കെ ആവുമ്പം നമുക്ക് ആറാ അത്ര അറിയത്തില്ലല്ലോ കാര്യങ്ങള് അപ്പൊ നമ്മള് യാത്ത കാര്യങ്ങള് അറി ആഹ് അറിയാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ തന്നെ പ്രസവം ഇത് കഴിഞ്ഞ ഇപ്പോൾ അത് സിസേറിയനേം കൂടെ ആകുമ്പം നമ്മള് കൂടുതല് ചോദിക്കണം ല്ലേ കാര്യങ്ങള് എങ്ങനാ എന്താ എങ്ങനാ നമ്മളങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോ എന്ത് കഴിക്കാ എടുക്ക എന്ത് വേണ ചോ
എടാ ശരിയടാ ഞാൻ വിളിക്കാടാ ശരി ഓക്കെ
ഓ ശരി ശരി